ഹലോ?
കേൾക്ക്ന്നില്ലേ?
ആഹ്, കേൾക്കം കേൾക്കാം പറഞ്ഞോ
ആഹ് ആഹ് എന്താ വിശേഷൊക്കെ?
നല്ലതാണ് സുഖാണ്.
ഉം. മഴയൊക്കൊണ്ടൊ
അവടെ എന്താ? മഴ തേ വടേ ഇടി വെട്ട് ണ്ണ്ട് ചെർതായി
ഏഹ് ഇപ്പൊഴുണ്ടോ?
ആ ഇപ്പ ചെറുതായീനി
അതെയോ ഇവിടെ ഒര് നാല് മണി നാലരൊക്കാവുമ്പോ നല്ല ഇടിയും മഴയൊക്കെ ആയിരുന്നു ഇപ്പൊ മഴ ആഹ്, പ്പം മഴേൻ്റെ ചെറിയൊര് ചാറ്റലൊള്ളൂ അല്ലാ കൊഴപ്പൊന്നുല്ല.
അതെ.
ഉം.
പിന്നെ എന്തൊക്കെണ്ട് വിശേഷം?
സുഖായി പോണ്, കൊഴപ്പന്നുല്ല. അയ് നല്ലതിലെന്നേണ്. ഉം അനെ പോകുന്നു. പിന്നെ രാത്രിയേക്ക്ള്ള ഫുഡൊക്കെ ആയോ?
ആഹ്, രാത്രി ഉച്ചക്ക് വെച്ചാ ഫുടൊക്കെ തീരണ്ടെ.
അതെയോ. ആഹ് രാവിലെന്നെ വെ വെക്കാറേക്കൂലേ.
ആഹ് രാവിലെതന്നെക്കു
ആഹ് അപ്പ രാത്രി ചോറന്നെയ്ക്കും ങ്ങൾ കയ്ക്ക്ന്നെ.
ആഹ്
ആഹ്, എന്താ കറിണ്ടാക്കിര്ന്നേ?
കറീ മീൻ കറി. ചിക്കൻ മൊളക് ചാറ്
ആഹ് ആഹ് മീൻ കറിയായ്ട്ട്ണ്ടാക്കലാ തേങ്ങരച്ചോ?
അല്ലാ, മൊളക് ചാറേ
ആഹ് അതെ എങ്ങനെങ്ങൾ ണ്ടാക്കാറ്. ഞാൻണ്ടാക്ക്യാ എത്രാലുംന്നും ആവൂല. ഒക്കെകൊളാവും, മീൻ കറിട്ടോ.
അതെ
ആഹ് എങ്ങനെ ഇണ്ടാക്കാർ പുളി കെട്ടണ്ടാ
ആഹ് പുളിയൊക്കെ ഇട്ടിട്ട്
ആഹ് പിന്നെ അയിന് എന്താ മീ പൊരിച്ചതോ
അല്ലല്ല മീന് അതിന്റെ അത്ടും
അതല്ലാ രയ്ന്റെ സ വേറെന്നും ഉണ്ടാവില്ല മീൻകറിയും ചോറ് മാത്രേ ഉള്ളൂ ഉപ്പരികളൊന്നും ഉണ്ടാവില്ലേ
ഈ ഉപ്പേരി എന്തെലും ഉണ്ടാക്കും ഈ മീൻ പൊരിക്കും അറിയില്ല ഇവിടെ
ഏഹ് മീൻ പൊരിക്കാറില്ലാന്നില്ലേ?
ആഹ് വല്ലപ്പോഴും പൂതിക്കൊക്കെ പൊരിക്കും അല്ലാതെ പൊരിക്കാറില്ല.
ഇവിടെ മീൻ വാങ്ങിയാ മീൻ പൊരിക്കാ വേണ്ടേ കറിനോട് മക്കൾക്കൊന്നും വല്യ രുതില്ല ഹസ്ബൻഡിനൊള്ളു. ഒഴിക്കാൻ കൊറച്ച്ണ്ടാക്കും മക്കൾക്കൊക്കെ പൊരിക്കും ചെയും. അങ്ങനെ ചെയ്യും നല്ല ഞാ കറിയിലുള്ളമീൻ മുഴുവൻ വേസ്റ്റാവും ഒന്നുംതിന്നുല. ഞമ്മള് രൺ ഉം രണ്ടാൾക്കാര് തിന്നാലൊന്നും തീരുലല്ലോ? അപ്പൊ ഞാൻ കൊറച്ച് കറി ഇണ്ടാക്കും മക്കൾക്കൊക്കെ ഉള്ളത് പൊരി ക്കും അപ്പൊ ഞങ്ങക്കും പൊരിക്കും അപ്പ എല്ലാർകും പൊരികുട്ടോ കൂടുതൽ ഇഷ്ടം പൊരി. പറയാം.
ആഹ് ആഹ് ആഹ്
പിന്നെ ഇപ്പ ഇടിയൊന്നും പെട്ടുന്നില്ലല്ലോ ബുദ്ധിമുട്ടൊന്നുല്ല ലോ? ഇപ്പ ഇടിയൊന്നും ഇല്ലല്ലോ?
ഇപ്പാ യി ടി ചെറുതായിട്ടൊളു.
അതെയോ?
ആഹ്
ബുദ്ധിമുട്ടാണോ?
ഇല്ല ഇല്ല കൊഴപ്പയില്ല.
ആഹ് ആഹ് വേറെ പിന്നെ.
ഭയങ്കര ഇടിയുണ്ട് ഇല്ല
ആഹ് ഭയങ്കര ഇടി ആയിരുന്നു ഇവിടിം ഒക്കെ നിന്ന്. നല്ല ഇടിയായിരുന്നു. മക്കളൊക്കെ പേടിച്ച്. ചെറിയ മോളൊക്കെ പേടിച്ച് ആഹ് നല്ലഇടി ആയിരുന്നു. ഇനി ഇപ്പം ഇടി മിന്നല്ലും മയ മുന്ന്ക്ക. മഴ തൊടങ്ങ് ണേന്റെ മുന്നന്നെ ഇടിമഴിം അല്ല. ഇടി മിന്നലും വെര് ണ്ട്. നല്ല കാറ്റുണ്ട് കാറ്റും ണ്ട്റയ.
ആഹ്
ആഹ് വേറെ പിന്നെ എന്താണ്?
വേറെ വേറെ നല്ലതന്നാ സു
ഉം ഉം
ഉം
മഴയൊക്കെ ഉണ്ടോ അല അലഎന്താ പറയാ വെള്ളം. നിങ്ങക്ക് ബുദ്ധിമുട്ടുണ്ടോ വെള്ളത്തിന്റെ ക്ഷാമണ്ടോ?
ഇല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുല്ല.
ആഹ് ഇവിടേം കൊഴപ്പൊന്നുല്ലട്ടോ വെള്ളത്തിനായിട്ടൊന്നും ബുദ്ധിമുട്ടൊന്നും വന്നില്ല. ഞങ്ങള് അപ്പറ വീട്ടുകാർ കൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നിട്ടില്ല കുറച്ച.
ഉം ഇവിടാ ഇന്നലെ. കാരണം അത് രാവില്ലേ പോയത കറണ്ടർഞ്ഞ്
കരണ്ടോ?
ആഹ വെള്ളം.
ആഹ് എന്ന് ഇന്നോ?
ഇന്നല്ല ഇന്നലെ.
ഏ ഇതുവരെ വന്നില്ല.
അല്ലാ ഇപ്പ വന്ന് മഴ പെയ്തിട്ടേ കറണ്ട് പോയി പിന്നെ വോൾട്ടേജ് ഉണ്ടായില്ല ഹല്ലോ കേൾക്കണില്ലേ?
ആഹ എ
ഹലോ
കേൾ കേൾക്ക്ണില്ലേ? അയിന്റെ ഇടല്ലേ ആഹ് അത് റേഞ്ചു പോയതാ റേഞ്ച് പോയതാണ് എന്റെ ഫോണിനെ ആഹ് എന്റെ എന്റെ ഫോണിന് ചെറിയൊരു കംപ്ലയിന്റ് ഉണ്ട് വേറൊരാളോ - നമ്മ വിളിക്കുമ്പോ ഫോൺ ഓട്ടോമാറ്റിക് നെറ്റഡ ഓഫ് ആകും. ഭയങ്കര അതെന്താ കാരണം എനിക്കും അറിയില്ല എടക്ക ഇങ്ങനാണാ വേറെ ഇൻകം ഞമ്മളിപ്പോ വിളിച്ചു വേറെരാളെ വിളിച്ചോണ്ടിക്കുമ്പോ ഇന്നെ വേറെ ആളെ വിളിക്കുകയാണങ്കി ആഹ് ബി സിയും ഓൾക്ക് കാണിക്കുകയും ചെയ്യും അപ്പൊ തന്നെ ഇന്റത്- നെറ്റ് കട്ടാവും
ആഹ് ആഹ്
ആ കോളന്ന തായി പോവും
അപ്പ അപ്പൊ ഒന്ന് കടയിലൊന്ന് കാണിക്കായിരുന്നില്ലേ
കാണിച്ചിട്ടില്ല എന്തായാലും ഒന്ന് കാണിക്കണം ഫോണിന്റെ ഡിസ്- സ്പ്ലേക്കേ അങ്ങോട്ട് പോയിരുന്നുണ്ട് മക്കടയിന്ന് വീണ് വീണ് വീണ് അയിന്റെ പശയൊക്കെ- പോരുന്നുണ്ടോന്ന് ഞാൻ ഇന്ന് റബ്ബർ ബാൻഡ് ഇട്ടതാ ആഹ് കാണിക്കണം.
ആഹ് ഇനി വൈകിച്ചാല് ബുദ്ധിമുട്ടായല്ലോ
അത് ഒരു പ്രാവശ്യം കാണിച്ചതാ ഈ ഡിസ്പ്ലേ പോരുന്നു കേട്ടോ അപ്പോൾ അവര് എന്തെയും പാശോട്ട ഒട്ടിച്ചു ഓക്കെ ആക്കി തന്നതാ പിന്നെന്തോ ആ പിറ്റേന്ന തന്നെ മോള കയ്യിന്ന് ചെറിയ മോള കയ്യിന്ന് വീണ് ഓള് ടേബിള്മെ നിന്നാണ്ട് ഫോൺ കാണണെ ആഹ് മൂന്ന് വയസായിട്ടുള്ളൂ.
ആഹ്
ഫോണിന് വാശി ആണല്ലോ ഇവർക്കൊക്കെ കിട്ടണല്ലോ ആ ഓള കയ്യിന്ന് വീണല് പിന്നെ ഏ എങ്ങനെ
ഇപ്പ എല്ലാ പിള്ളേർക്കും അങ്ങന തന്നെയാണ്.
ആഹ് അതന്നെ എന്താ കാർട്ടൂണ് കാണാനും
ഉം
കാർട്ടൂണ് കാണാനേ അത് ഓള കയ്യിന്ന് വീണ് പിന്നെ രണ്ടാമത് ഇളകി അപ്പൊ ഞാൻ ഇന്ന് ഇപ്പോ റബ്ബർ ബാൻറ് ഇട്ടതാ അത്ങ്ങോട് പോന്നാലോന്ന് പേടിച്ചിട്ട് ഡിസ് ഡിസ്പ്ലേ പോവുലെ അത് ഡിസ്പ്ലേന്ന് മാറ്റി കിട്ടാൻ നല്ല പൈസ ണ്ട പോണേ
ആഹ് നല്ല പൈസ ആവും
ഉം
അതെ നല്ല ഡിസ്പ്ലേടെ ആണെ നല്ല പൈസയാവും പറഞ്ഞിട്ട് ലോക്കലിന് ആകുമ്പോ എന്താറിയില്ല അത് മക്കൾക്കൊന്നും അറിയണ്ടല്ലോ ഒർക്ക് ഒലേ അപ്പഴത്തെ കാര്യം നടന്നാൽ മതി അതിന് കരയ വേണ്ടെങ്കി വലിച്ചെറിയാ അതാണ് ചെറിയ മക്കളാാവുമ്പോൾ ഉള്ള പ്രശ്നം
ആഹ് ശരി
ഏതായാലും ഒന്നും ആവാ മതിന എനിക്ക് രണ്ടു പേര്
രണ്ടാളും ചെറുത് തന്നാ
അല്ലേ ഒരാള് എട്ടാം ക്ലാസ്ക്ക് ആണ് ഈ വർഷം
ആഹ്
ഒരാള് മൂന്ന് ഉം മൂന്ന് വയസ്സായി ആഹ് വലിയ ആള് ഇല്ലേ ആഹ് ഇവിടെ കുറെ ദൂരുണ്ട് അംഗനവാടിക്ക് കുറെ ദൂരുണ്ട്
ഉം
ആക്കാൻ കഴിയോ അറിയില്ല കുറെ കുട്ടികൾ ഉണ്ടെങ്കിൽ ഓട്ടോറിക്ഷയിൽ എൽപ്പിച്ചാൽ മതി
ആഹ് അപ്പ അവിടെ അടുത്തൊന്നും ഇല്ലേ അംഗനവാടി
ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിനി ഈ വർഷം ഏഹ് അംഗർവാടി സ്ഥലം മാറിയതാ അത് സ്ഥലം മാറി വേറെ സ്ഥലത്തേക്കയിരുന്നു അപ്പൊ ഇവിടെന്ന് നടന്നു പോവാണെങ്കില് ഒരു ഒന്നര മണിക്കൂറൊക്കെ നടക്കാനുള്ള ദൂരണ്ട്
ആഹ്
വണ്ടിക്ക് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല രാവിലെന്നെ വണ്ടിക്ക് നമ്മുക്ക് കിട്ടൂലല്ലോ ഹസ്ബൻഡ് ജോലിക്ക് പോവുല്ലെ പിന്നെ ഞമ്മള് നമ്മൾ എന്നും കൊണ്ടാക്കല് നടക്കൂല്ല വീട്ടിലെ പണി കൊണ്ടാക്കാൻ നടക്കേണ്ടി വരും കൊണ്ടുവരാന് കൊണ്ടാക്കാന്
ഉം
അതേ ഉള്ളൂ അപ്പൊ കഴയില്ല നല്ല വെയിലുള്ള ഏരിയാണ് നേഴ്സറിള്ള അംഗനവാടി ഉള്ള ഭാഗട്ടോ ഞങ്ങക്കല്ലാ അവിടെ
അപ്പൊ അവിടെ അടുത്ത് വേറെ കുട്ടികള ഒന്നും ഇല്ലേ
ഇപ്പോ ഒക്കെ വലിയ കുട്ടികളായി അതായതിന് നഴ്സറിന്ന് മാറി സ്കൂൾക്ക് ചേർത്തിന്ന് എല്ലോ എല്ലരും ഇപ്പൊ ഇവിടെ ചേർത്താനിപ്പോ ഇവളും വേറൊരു കുട്ടിയും കൂടള്ളു രണ്ട് ആൾക്കാരെ കാണണള്ളൂ
ആഹ്
അംഗനവാടി പറഞ്ഞു അയക്കാൻ ഭയങ്കര ആഗ്രഹമാണ് ഭയങ്കര ഇഷ്ട എന്താ മക്കളൊക്കൊന്നൊരു ഉഷാറാവുള്ളൂ
ആയി ശരിനേ
ആഹ്
അല്ല കുട്ടിയെല്ലാം കളിച്ചും ചിരിച്ചും ഒക്കെ
ആഹ് അങ്ങനെ ആകുമ്പോൾ ആണ് ഉഷാറാവാ
ആഹ്
ഇതാണ് മക്കൾ ദൂരം കൊണ്ടാണ് നടന്ന് അവര് നടത്തികൊണ്ടായ പിന്നെ ഒരു ദിവസം പോലെ ഉണ്ടാവുള്ളൂ പിന്നെ ഒരു പോവൂല്ല.
ആഹ് ആഹ്
എന്ന എന്നാ പിന്നെ ഓക്കേട്ടോ ഞാൻ ഇപ്പൊ വിളിക്കേ
ആഹ് ആഹ് ശരി എന്നാ.
ആഹ ച അര വന്ന ചെറിയൊരു തിരക്കട പിന്നെ വിളിക്കാട്ടോ?
ആഹ് ആഹ് ശരിയെന്ന.